എന്തർത്താനം ഹലോ ഹലോ ആഹ് കേക്ക്ണ്ട്
ആഹ് ഞാൻന്നാലത്തെ പോല ബഗീഷുണ്ട് വിചാരിച്ചു റേഞ്ചിന്റെ
കേക്ക്ണ്ടോ അനക് കേക്ക്ള്ളെ
ആഹ് കേക്ക്ണ്ട് അത് ന്നാള് ആപ്പില് എന്തോ ആയതാണ് തോന്നുന്നുണ്ട് ചെറിയ ബഗ് വന്നാണ് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട്
ആഹ് അല്ല എന്ത വർത്താനം
എന്ത്രടാ അങ്ങനെ പോണ് വെറുതങ്ങനെ ഇരിക്കണ്പ്പോ ഓഫീസ് ഒക്കെ കഴിഞ്ങ്ങാണ്ടേ പരിപാടികളൊന്നുംല്ലാതെ
ആഹ്
അ
ന്നാട്ട്ത്തനല്ലേ?
ആഹ് ന്നാട്ട് തനേണ്.
ആഹ് ന്നമ്ക്കെന്തേലൊക്കെ ഇങ്ങനെ സംസാരിക്കന്നാ കൊറേ- ഇപടെപ്പ ഇന്ന് മയൊന്നുല്ല ഇപ്പ രണ്ടീസായ്ട്ട് മയ ഇണ്ടായിന്നു.
ആഹ്
പിനെ ഞാൻ ഓഫീസിലായൊണ്ട് ഇപ്പോ അങ്ങന അറിയില പൊറത്ത് ക്ക് എന്തേലും ഉണ്ടങ്കിലേ. വൈന്നാരം ഒന്ന് ഓഫീസ് കയ്യുമ്പളേ അറിയൊള്ളു.
അങ്ങനേണ്പ്പോ മം അപ്പങ്ങനേഴ് - അന്ന് ഗ്രൗണ്ടിലൊക്കെങ്ങനെ എറങ്ങിയതാണ് പണ്ട് ഇപ്പഞമ്മള്ങ്ങനെ കളിച്ചാൻ പോയിന്നതൊക്കെ ആലോയ്ച്ചിരുന്നപ്പളേ.
ആഹ്
ഇവിടെ ചെക്കന്മാരൊക്ക്‌ണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവിടെപ്പൊരു ക്യാമ്പ് എന്തോ ന്നടക്കണ് അപ്പ ഇപ്പ കളിക്ക്ണില്ല. എല്ലാരും ഇങ്ങനെ ചുറ്റോറം വെർത്ങ്ങനെ ഇരിക്കാണ് ചെറിയ മക്കളെ ക്യാമ്പുംണ്ട്. ഒര് സെയ്‌ഡില് പിനെ ഒരു സെയ്‌ഡില് കൊറച്ച് ചെറിയചെക്കന്മാരെ ക്യാമ്പ് ണ്ട് അങ്ങനെ ന്നടന്നോണ്ട്ക്കാണ് ഇവടപ്പോ.
പണ്ടൊക്കെ ച്ച് ഗ്രൗണ്ടൊക്കെ ഫുള്ളായിര്ന്ന് എല്ലാരും കളിച്ചാ എറങ്ങിട്ട്.
അയനെ ഫുള്ളാക്കരം ഫൈവ്സിന്റെ ഗ്രൗണ്ടാണ് അവരെ ലെവൽസൈഡ് നമ്മള് കളിച്ചാ.
അതെ അതെ ഫുൾ കുറെ ആൾക്കാര്ണ്ടാവും.
ആ ഇപ്പയ്നാരുല്ലടാ ന്നാട്ട്ലെനെയ്നാരുല്ല.
അതെ അതെ
നമ്മളെ പ്രായത്തിൽള കമ്പനിക്കാരെ നമ്മള് പിള്ളേരോന്നൊക്കെ പറഞ്ഞ ഒരഅത്യാവശ്യം ഒര് സ്കൂള് പ്ലസ്- ട്ടു എ ഡിഗ്രിയെനെ കൈഞ്ഞ ഡിഗ്രി കയ്ഞ്ഞാ പിനെ ആരും ന്നാട്ടില്ണ്ടാവൂലാ. ഒക്കൊ ഓരോ പര് വാടി ഇവിര് പോയിന്നാ അല്ലെ പിനെ ന്നാട്ടില് വല്ല കൂലി പണി എടുത്ത് ജീവച്ചിന്ന ടീം ഇണ്ടാവും ഓല ഇണ്ടാവണെൻ- ഉണ്ടാവുള്ളു അല്ലാതൊരു ഡിഗ്രിഒന്നും കഴിഞ്ഞ ആൾക്കാര് പോലും ഇപ്പൊ ന്നാട്ടിലില്ല ഓല് ഓരോ പരിപാടിയായിട്ട്. അവിടേം ഇവിടെക്കായ്ട്ട് അങ്ങനെ പോയി ന്നിക്കല ഇപ്പഎല്ലാരും.
ഓരോരുത്തര് ഓരോരുത്തര വഴില് പോവാണ്.
ആ ഇപ്പ ന്നാട്ട്ലേണെ അയ്ന് ഗ്രൗണ്ടുംല്ല ഗ്രൗണ്ട് ഇല്ല തന്നെ ആൾക്കാര് - ട്ടി കൊണ്ടോയ്ട്ടും പിനെ കളിച്ചാനും ആളില്ല ഒരു മൈപാട് കേറിയേ പിന്നെ പറയേം വേണ്ട. ഇല്ലോലെനെ വെരൂല
സത്യാ സത്യ.
ഇപ്പന്നാട്ടില് ആകെള്ളൊര് പരിപാടി പർഞ്ഞാല് വേൾ ട്കപ്പല്ലേ അപ്പ ചെലപ്പോ വൈന്നാരം കാ ആ അപ്പ ആൾക്കാരെ കിട്ടു- ട്ടും കണ്ട ഭാഗ്യത്തിന് കിട്ടും ആ ഹ് അതുമെൽ ആയക ആശ്വാസം ആഹ് എല്ലാ സമയത്തുംപ്പോ- ഓല് ഇണ്ടാവും ചെയ്തില്ല ന്നല്ല കളിക്കാണ്ടാവൊള്ളേ എല്ലാരും ഇപ്പോ പിറ്റീസം വർക്കിന്‌ പോണതും ഓരോ- പരിപാടിക്ക് പോകുന്ന ആൾക്കാരകാരം അപ്പ എല്ലാഈസോം ഇപ്പ ഒറക്കൊയ്ച്ചാനും കഴിയില്ലല്ലോ. ന്നല്ല കളിക്കൊക്കെൻടാവും ഇപ്പ്ന്ന് പ്പോ അർജന്റീൻന്റെ കളിയൊക്കെ ഇണ്ടല്ലേ അയ്നൊക്കെ എന്തായാലും ണ്ടാവും ഒമ്പണിക്കും അല്ലേ.
ഉം ഉം ഉം
പന്ത്രണ്ടണി ആവുബത്തെപോയ്‌ കടന്നൊറങ്ങൊ ചെച്ചാ ആ അയനെ. അപ്പെന്തായാലും എല്ലാരും വെരും.
ഉം
എല്ലാ ന്നാട്ടിലും ഇപ്പ ഇതനെ അവസ്ഥലെ എല്ലാരും ഇങ്ങനെ വൈന്നേരത്തെറങ്ങാ കളി കാണാ.
അ എല്ലായിടത്തും ഇത് തന്ന അവസ്ഥ ഏ ആരിപ്പോന്ന് ഫൊ ശരിക്കും കിട്ടണങ്കിൽ പോലും ഇപ്പോ നമ്മളെ ഇപ്പോ നമ്മളപ്പം കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ചെക്കമ്മാര് നമ്മളപ്പോ ഉണ്ടായിരുന്ന പോലെ ഇന്ന് ഇപ്പോ ആരേം കിട്ടുന്നില്ല ഏ നാട്ടിലുണ്ടോ ഒന്നും കൂടി ഒരു വിവരം കൂടി ഇല്ല ചെല സമയത്ത് ത്തൊന്നും ഓരോരുത്തര് ഓരോരുത്തര വൈക്കൂടി പോയി
അതെ
ഞം ഞമ്മൾ കരുതിപ്പോ എല്ലാ കാലത്തും ഇപ്പോ നമ്മളെ പിന്നാലെ ആൾക്കാരുണ്ടാവുന്ന് കരുതും
അന്നെ ഒരു ഏജ്ന് കഴിഞ്ഞ പിന്നെ നമ്മളോക്കതാ ഒറ്റക്കല്ലട ഓരോ പരിപാടി പറഞ്ഞ്കാണ്ട്
ഓരോരുത്തര് ഓരോരുത്തര പരിപാടി ഓരോരുത്തര ജീവിതം പറഞ്ഞങ്ങാണ്ടേ
നമ്മളും അയന്നെ നോക്കണംഅല്ലേ ഇപ്പൊ ഒരു ജീവിതം നമ്മുക്ക് ഉണ്ടാവൂല
അതന്നേ ആരിപ്പോ പിന്നെ മറ്റേടുത്ത് നോക്കുവൊന്നുമില്ല അവരോര് ന്നെ ഇണ്ടാക്കണം ഏ
കാര്യല്ല നമ്മള് എങ്ങനേലും കെയ്ച്ചില്ലവാല്ലോട്ടപ്പാച്ചിലിൽ ആണ് ഇപ്പ ആ പ്രായ ആയില്ലേ
അതെ ഓട്ടപ്പാച്ചിലായി
കുട്ടിത്തം കഴിഞ്ഞ് സ്കൂളും കോളേജും കഴിഞ്ഞ് ഇത് ആ ഒരു സമയം ആണല്ലോ ഇപ്പൊ ഇത്
അതെ നമ്മളിപ്പ ഇഞ്ഞി ഇഞ്ഞിപ്പോഴും ഞമ്മള് ഇത് എന്താ നോക്കിയിട്ടില്ലെങ്കിലേ ഭാവിക്ക് വേണ്ടിയിട്ട് നോക്കി ല്ലെങ്കി ഇനി ഒന്നും നടക്കൂല്ല നമ്മളെ കൊണ്ട്
മ്മ് ആഹ് ആ പിന്നെ പറ്റപ്പ് ഉണ്ടാവും പിന്നെ ഓലും ഉണ്ടാവൂല ആരും ഉണ്ടാവില്ല കുടുംബം അടക്കം ഉണ്ടാവില്ല
ഇപ്പത്തെ കാലത്ത് പിന്നെ പൈസയൂടി ഇല്ലെങ്കി ആകെ
ആഹ് അകെ ലോക്കാണ് കുടുംബക്കാരടെക്കര് വെലണ്ടാവൂല്ല
ആഹ് മൊത്തത്തില് എല്ലാരുംപ്പോ ജീവിക്കണ് അങ്ങ്നന്നെല്ലേ ഏഹ്
പൈസക്കും മാണ്ടില്ല ഓട്ടപ്പാച്ച്ല് ല്ലേ
അതെ അതെ പൈസല്ലെങ്കി എവിടെ ആര്ക്കും ആരേം വാണ്ട
അതെ അതെ നൂറ് ശതമാനം യോജിക്കുന്നു ഹ് ഹ്
ആ പലാള കജ്ജില് കുറച്ച് തോന പൈസണ്ടെങ്കി
ഉം
ഓന മതില്ലാട്ത്തും മറ്റോനട്ത്ത് പൈസണ്ട ഇപ്പൊ ഓന്റെങ്ങാട്ടിലും ബന്ധപ്പോ നമ്മള് മറ്റൊ മറ്റോലപ്പംണ്ട കര്തിക്കൊ ഇന്നാലും ഓൻകാസ്യ കയ്യില് കായിണ്ടങ്കി പിന്നെ
ആഹ് അതെന്നെ
ത്ത്
കയ്യില് കായിണ് മാണലേ
ഉം
ഹ അ അന്നെ എന്തെങ്കിലൊരു കാട്ടികാണ്ട് പൈസ ഇണ്ടാക്കാന്ന്ല്ലതേനില്ലപ്പൊ നമ്മളും ഇങ്ങനെ അങ്ങ ട്ട് ഇങ്ങട്ട് പറ്ഞ്ഞാണ്ട് പട്ച്ചപണിം പട്ച്ചാത്തപണിയൊക്കെ ഇടക്ക്ണത് എല്ലാരിപ്പ അവസ്ഥ ഇതന്നെണ്
എല്ലാരിഅവസ്ഥ ഇതന്നെണ് ഇന്നും നടക്കണ്ന്നുല്ല ഏ എ ഹ ഹ അത് ഞാൻ ആലോ ഞാനും അത് ആലോച്ചല്ണ്ട് നമ്മള ഒന്നെങ്കി ഇപ്പോ വാപ്പാരായിട്ട് ഇണ്ടാക്കി വെക്കേണ്ടിന്നു അല്ലെയി പ്പോ ഏഹ് അതുണ്ടായില്ല പ്പോ ഒന്നു ഇല്ലാത്ത അവസ്ഥയായി
അഹ്പ്പൊ ഇഞ്ഞ് നോക്കിട്ട്കാര്യല്ല ഇനിപ്പന്താലും ഇണ്ടാവപോണ്ല്ല ഇപ്പ ഞമ്മള് മെനക്കടാന്നുള്ളുതില് ഇപ്പൊരു കാര്യയാട്ടില്ലെ
ഉം ഇഞ്ഞ്പ്പ എങ്ങനേങ്കിലും നമ്മള് ഇണ്ടാക്കാന്നൊള്ളു എന്തെങ്കിലുലൊക്കെ കാട്ടി ഇണ്ടാക്കണ്ടഹ് ഞാനാണെങ്കിപ്പൊ എന്താ ചെയ്യാച്ചന്ന് പഠനമേഖല ഇച്ച്പ്പ തീരെ പുട്ച്ച്ല്ല ഡിഗ്രി കയിന്ന് നിക്കാ അപ്പോ ഞാഞ്ഞി ആ ഏരിയന്നു ആ അങ്ങനത്തെ മേഖലകള് പോണില്ലന്ന്ല്ലരു മൈൻഡിലാണ് ഈ പഠ പഠിച്ച്ണാ പോണല്ലരു മൈൻഡാണ് അഹ്ച്ചരു നിർ ചടച്ച് ഞാന് ഞമ്മളെകൊണ്ട് നടക്ക്‌ണില്ലേ ഇന്നെ കൊണ്ട് നടക്ക്‌ണില്ലേ പട്ത്ത ഇന്നെകൊണ്ട് നടക്ക്‌ണില്ല്യ എങ്ങനെക്കെ കയിച്ചിലായി പാസ്സായി പോയിക്ക്‌ണ് അപ്പഞാനിഞ്ഞിന്തോ ജസ്റ്റ് ഇങ്ങനെ ബിസിനസ്ക്ക്‌എന്തെകി ലൊക്കെ എറങ്ങണംന്ന്ണ്ട്
ഉം അഎന്നെ നോക്കി കണ്ടഹ് പോക്കെ ആലോചിച്ചിട്ടൊക്കെ പൈസട്ടാ മതി
ഉം അതെ അതെ അഹ്ണ്ട് കുറേ പട്ച്ചണ അയിനൊക്കെ പറ്റിട്ടെ എന്തക്കെട്ടെ ഇപ്പന്താറിയൊ ഒന്നാമത്പ്പോ പണ്ടത്തെ കാലല്ല എല്ലാരും ഓരോന്ന് തൊടങ്ങിക്ക്‌ണു പുതിയേ ഐഡിയകള് കിട്ടാനെ പുതിയേ പുതിയ സംഭവങ്ങള് കൊണ്ട് വരണം
ജ്ജാണ്ട് വെരുണ്ടോ അതെ അതെ ഇന്നാ കൈച്ചിലായി പോവും അല്ലെ നമ്മള് നല്ല എടങ്ങാറാവും
ഇപ്പൊ ഒര് ഇപ്പപ്പൊ അമ്മളെ നാട്ടിലെന്നെ ഇപ്പ നോക്കാ ഒര് ചായക്കടന്നെപ്പ എവെ ത്തവ്ടത്ത് ചായക്കടെ എല്ലാടത്തും സാധന
ആന്നെ അതാ ആദ്യട്ടോൻ കഴിച്ചിലായിട്ടുണ്ടാവും പിന്നെ ട്ടോലൊക്കെങ്ങനെ തരിച്ചുടിച്ച് നിക്ക്‌ണ്ടാവും
ഉം ഒന്ന്പ്പോ അതേപോലെ തന്നെ എല്ലാ ഇതും എല്ലാ ബിസിനസ്സും അങ്ങനെ ആയിക്ക്‌ണു തുര് എ കണ്ടമാനായി ഒരുപാടായി മെ ത്തിയത് ഒര് ഒര് ക കച്ചോടം ണ്ടെങ്കി പിന്ന അട്‌ത്തൊരു കച്ചോടം കിട്ടണെങ്കി ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ പോണം ആ സെയിം സാനം കാൺണെങ്കി ഏഹ് ഇന്നത്തെ കാലത്ത് അങ്ങനെ എല്ലാവരും. പാട് മാറ്റം വന്ന് എല്ലാരും ഇങ്ങനത്തെ ഏരിയേകൂടി എറങ്ങി ബിസിനസിന്റെ ത് കൂടി ഇങ്ങനെ. അപ്പോ ബിസിനസ്സ് ജയിക്കാനും കൊറെ വഴികള് ണ്ട്. പൊട്ടാനും കൊറെ വൈക് ന്റെ കണ്ടറിഞ്ഞാണ്ട് മ്മള് പ്ലാനേള് നടത്താണെങ്കി മ്മള് വിജയിക്കും
ഇപ്പത്തെ മ്മളെന്താന്നൊ എല്ലാരും കാട്ട്ണണ്ടിട്ട് ഞാനും ബിസിനസ്സാണ് പോയി ക്കയിഞ്ഞാല് മ്മള്ടെ കജ്ജ് ത്തെ പൈസ പോവുന്നല്ലാതെ ഒരു ഗുണം നമ്മക്ക്ണ്ടാവൂല.
അതെ അതെ
എല്ലാതും നമ്മക്കറിയണം ഇതിന്റെ ബാഡും ഗുഡും പരിപാടിയേളും മാർക്കറ്റും ഒക് ക്കർഞ്ഞിട്ട് അയ്മക്കാണെറങ്ങണം. ന്നാല് ചെല് പ്പം കയ്ച്ചിലാവും നമ്മക് ഭാഗ് ഗ്യാ മ്മള് എഫേർട്ട്ട്‌ന്ന്ണ്ടെങ്കില്
ഞാന് പ്പോ എന്താ അയ്നു ന്റെ പ്ലാന് ചും ഞാന്പ്പോ എന്ത്മ്മക്ക് എറങ്ങുന്നാണ് ന്റെ ഐഡിയല്ലാത്തെ, ച്ചൊരു ഐഡിയല്ല എന്തിനങ്ങനെ ഇജ് ഒര് ത്ണ്ട് എന്താച്ചാൽ ഫണ്ട് എന്തെങ്കിലും പൈസ എന്ത് മൂലധനം എങ്ങനെലൊക്കെ കണ്ടെത്താൻ ള്ള ഒര് അതൊരു കോൺഫിണസ് ണ്ട്
ആഹ്
അതൊക്കെ എങ്ങനെലും കിട്ടും സാ, ച്ച് ഐഡിയ കിട്ടാത്തെ എങ്ങനെ തൊടങ്ങും എന്ത്‌ തൊടങ്ങുന്നൊര് ആ ഐഡിയ കിട്ടിയാ തന്നെ
ആഹ് ഐഡിയ കിട്ടിയാ പിന്നെ അയ്മ്മെ പുട്ച്ച് ഇങ്ങനെ കൊറ്ച്ചെരം അതൊക്കന്വേഷിച്ച ക്കെ സെറ്റപ്പാക്കിയാ മതി
ആഹ് പൈസ ഇപ്പ നമ്മക്ക് ആയ്
മ്മളെന്താ എന്നാമതെമ്മളെന്താന്നൊ മ്മളെറങ്ങൂല നമ്മള്ങ്ങനെ ചിന്തിച് ചിഞ്ത് റെഡി ആവോ അങ്ങനാവോ ങ്ങനാവോ ചെല് പ്പം ചിന്തിച്ചിരിക്ക്ണ കൊറേ ആൾക്കാരാണ് നമ്മള്
ആഹ് സംവദീക്കണിറങ്ങിയ സംഭവം ചെലപ്പം റെഡിയാവായിക്കോളണന്നുല്ല
പക്ഷെ നമ്മക്ക് പേടിയാണ് പോയിക്കഴിഞ്ഞാ എല്ല ഫണ്ടും പോവും ആഹ് ഒരു പേടി ഇണ്ടാവും
ഇതിപ്പോ ഇഞ് ഇപ് ഫ അത്യാവശ്യല്ലോട്തെന്നെ ഇപ്പ പൈസ കയ്യില്ണ്ടെങ്കി പ്പോ പോയാ തിരിച്ചെടുക്കാനുള്ള കായി വാപയിതുണ്ടെങ്കിലൊന്നും കൊയപ്പില്ല. ഇതിപ്പോ ഇപ്പൊ മൊത്തത്തില് കുണ്ടായിട്ട് ഒക്കെപ്പാടെ പോണ്ടെരും പെരിം പറമ്പൊക്കെപാടെ
നമ്മളന്നെ അവിടു‌ന്നും ഇവിടുന്നും തിരിച്ചിട്ടയ്ക്കാരം അങ്ങോട്ടും ഇങ്ങോട്ടുവൊക്കെ ഒപ്പിക്ക്ണത് അത് പോയി കയിഞ്ഞാ പിന്നെ ഞമ്മളാകെ ഗുണ്ടാവും
അതെ
കജ്ജിന്ന് പോവും പിന്നെ. പിന്നെ മാണ്ടീര്ന്നില്ലാന്ന് തോന്നീട്ടൊന്നും കാര്യംണ്ടാവൂല പൈസ പോയി കഴിഞ്ഞിട്ടൊന്നും
ഉം അതെ ആഹ്
ആലോയ്ച്ച് ചെയ്യ അത്രേയുള്ളൂ ഇപ്പൊ പറയാന് അല്ലാതിപ്പൊ
അപ്പോ അങ്ങനെ ഇണ്ട് അങ്ങനെ മനസ്സിലുണ്ട് അങ്ങനെ ചെയ്യണംന്നൊക്കെ ഞാൻപ്പോ ഒര് ഒര് വ്യത്യസ്ഥായിട്ടുള്ള ഒര് പ്ലാൻ കിട്ടാണെങ്കില് തൊടങ്ങണം ഏഹ്
അങ്ങനെന്ന് നാട്ടുകൂടിയൊക്കെ ഇങ്ങനെ നാട്ടീക്കൂടിയൊക്കെ നടക്കുമ്പോ അയ്ലീലൊക്കെ പോവുമ്പോെ ഒക്കെ മനസ്സില്ക്ക് വരൊള്ളു എന്തേലൊക്കെ ആയിട്ട് പടച്ചോൻ കരിതീക്ക്ണെങ്കി വരും.
അതെ ഉം ഞാപ്പം പൈസെൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാന് എൻ്റെ ജേഷ്ഠന്മാരുണ്ട് ജേഷ്ഠന്മാരോട് അതുപോലെ തന്നെ എന്താ സുഹൃത്തുക്കളോട് ആരോടെങ്കിലുംക്കെ ചോദിച്ചാൽ കിട്ടുന്ന ഒരിതുണ്ട് ഉം ഉം അപ്പോ അങ്ങനെയാണ് എന്തായാലും ഇപ്പോ പൈസ വേണം പൈസ ഇല്ലെങ്കി ഒരു കാര്യോല്ല ഏഹ് പൈസക്ക് പൈസന്നെ വേണ്ടേ ഇപ്പൊ ഒന്നാമത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കാര്യങ്ങൾക്കും വെല കൂടുതലാണ് പണ്ട ത്തെപോലല്ല ഏഹ് പണ്ടിപ്പോ ഓരോ സാധനത്തിനും ഈ പണ്ട് കുറച്ചൊരു പത്ത് ഇരുപതും വർഷം മുമ്പ് മ ഒരു റുപ്യ ഉണ്ടായിരുന്നപ്പോ ഇരുപതും മുപ്പത് റുപ്പ്യ ആണ് ഏഹ്
ഉം
അത്രത്തോളം മാറ്റം വന്നു ഏഹ് അപ്പോ പൈസ നമ്മളെ കയ്യിൽ ഇല്ലെങ്കിൽ ആകെ കജിന്ന് പോവും
അതിപ്പം നമ്മളയില് ഇപ്പൊന്ന് ഇപ്പൊ ഈ ഗ്യാസിന്റെ വില കൂടിയശേഷേ ഇപ്പൊന്ന് പുറത്തേക്ക നാട്ടിക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട് ഞാ ഓഹ് രണ്ടു ദിവസം മുമ്പ് ഒന്ന് എറണാകുളം വന്നിരുന്നു കമ്പനിക്കാരന്റൊപ്പം രാവിലെ വെറുതെ അങ്ങനെ ഞാൻ രണ്ട് പൊറാട്ടിയും ഒരു പാലും വെള്ളം കുടിച്ചു രാവി കറിയൊന്നും വാങ്ങിയില്ല പൊറോട്ടിയും പാലും വെള്ളോം പച്ചക്ക് തിന്ന്ക്കാരാ ആയിമ്പത് റു പിന്നേ അയിന് മാത്രം പോറാട്ടക്ക് പതിനഞ്ച് പാലും വെള്ളത്തിനു ഇരുപത് നമ്മുടെ നാട്ടിലൊക്കെ പത്ത്റുപ്പ്യക്കും വാങ്ങും മുപ്പത് റുപ്യ എത്ര യേറി പോയാലും പോയിന്നുള്ളു
അതെ മുപ്പതുറുപ്പ്യേൻന്റുള്ളില് കഴിഞ്ഞ്
അമ്പത്റുപ്പ്യ ഇണ്ടേ നമുക്ക് കറിയും പൊറാട്ടയും തിന്നാ ഇതിപ്പോ എമ്മാരി വെലക്കയറ്റാണ് എല്ലാ കാര്യം ഇങ്ങനെ തന്നെയാണ്
ഉം അതെ
നമ്മുടെ അടുത്ത് അതിന് മാത്രല്ല പൈസ വേണംനീ ജീവിച്ചാന്നുണ്ടെങ്കില് അല്ലാതെ കാര്യല്ല
ഉം നടക്കൂല അപ്പെ ഏതായാലും നമ്മള് നമ്മളെ കാര്യങ്ങള് നോക്കണം ഇനി ഇപ്പോ വേറെ ആരും നമ്മളെ നോ ക്കൊന്നില്ല നമ്മളൊക്കെ പ്രായായി നമ്മള് നമ്മളെ രീതിയിൽ പോണം എന്നാൽത്തന്നെ ഉള്ളൂ നമുക്ക് നമ്മുടെ ഫാമിലീനെ നമ്മുടെ കുടുംബക്കാരൊക്കെ രക്ഷിക്കാൻ കഴിയുള്ളൂ
ഉം അതെ നമ്മളപ്പോ കരുതികാണ്ടല്ലേ പോലൊക്കെപ്പ നമ്മളെ കരുതികാണ്ട ഇങ്ങനെ നിക്കണതും
അതെ അപ്പോ ഏതായാലുംതിന പറ്റി പറയാണെങ്കി ഒരുപാട് പറയണ്ട് ഞാനിനി എന്തായാലും നമുക്ക് നേരിറ്റ് കാണുമ്പോ നമ്മൾപ്പോ സംസാരിക്കാം എന്നാ ശരി